ഹലോ ഹലോ ആഹ് ഉണ്ട്ണ്ട്
ഉം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
ഓന്ന് സുഖം അവിടെയോ ആ ഇവിടെ കുഴപ്പൊന്നുംല്ല രാവിലെതൊട്ട് മഴയാ പെയ്തില്ലേ ഈ രാവിലെ ഒന്ന് പെയ്ത് പിന്നെ അങ്ങോട്ട് നിന്നതാ അല്ലാണ്ട് മറ്റ അടച്ച് വെച്ച് സാധാരണ ഞാൻ വർക്കിന് പോണ ടൈമില് ഫുള്ള് മഴയായിട്ട് ഞാൻ വിയരിക്കും ആ അയ്യോ വീട്ടിലായിര്ന്നെ കെടക്കേനുന്നെക്കെയ്ക്കു ഇന്ന് വീട്ടിരുന്നപ്പോ മഴെ ഇല്ല എന്ന അതുകൊണ്ട് സുഖമല്ല ചൂടെടുത്തിട്ട്
ആഹ ഹാ ആ ഇവിടെ രാവിലെ തൊട്ട് ഇങ്ങനെ ചാറും അത് കഴിഞ്ഞൊന്ന് നിക്കും വെയിലങ്ങനെ വന്നില്ല
ആഹ ആ വെയിലൊന്നും അധികം ഇവിടെ ഇല്ല പക്ഷെ മഴ ഇല്ല ചോറ് കഴിച്ചോ ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം ഇന്ന് എന്തോ ഉണ്ട് സ്പെഷ്യല് ഇന്ന് മീൻ കറി വെക്കാന്നെനു ആദ്യം മമ്മി പറഞ്ഞി അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങക്ക് പയ്പ്പ് കറി കൂട്ടണം അപ്പൊ പ്ലാൻ മാറ്റി ഉം പരിപ്പ് കറി ആക്കി ആ മീനൊക്കെ കെട്ടുന്നുണ്ടോ ഓ മീനൊക്കെ കിട്ടുന്നുണ്ട് ഇവിടന്ന്ല്ല ആ എല്ലാം കിട്ടും ആ എല്ലെങ്കില് പപ്പ കൊണ്ടുവരും അല്ലെങ്കിൽ ഞാന് ഇവിടുന്ന് വാങ്ങും വരുന്ന വൈക്ക് വാങ്ങും ഞാൻ വാങ്ങുമ്പോ പിന്നെ കൊറച്ച് ആണോ ഓ ട്രോളിങ് അങ്ങനത്തെ ഇതുണ്ട് അങ്ങനൊക്കെ പറയണണ്ട് പോലു പക്ഷെ എന്നാലും മീനൊക്കെയുണ്ട്
ആഹ്
ഉം
എന്നിട്ട് കറി വെച്ചില്ലേ അപ്പം മീന്
ഇല്ല മീൻ പൊര്ച്ച് ആ പരിപ്പ്കറി ആ ചൂട പൊരിച്ച്
പരിപ്പ് കറിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സാമ്പാർ വെക്കുന്ന തൊമരയല്ലേ
ആ പരിപ്പ് അതന്നെ സാമ്പാർ ന്ന് ഇടുന്ന പരിപ്പ് അത് ഉള്ളി മൊളകും കു ത്തി താളിച്ചിത് ആ ഹാ ഹാ വെളു തുള്ളി ഇതോക്കായിമൊളകും കൂട്ടീട്ട്
മുളക്പൊടി ഇടത്തില്ല
മുളക് പൊടി ഇത്തിരി ഇടും ആദ്യം പരിപ്പ് ഇത് മുളക് പൊടി പച്ചമുളക് ക് ചീന്തിട്ട് അങ്ങനെ ഇട്ടിട്ട് ഉപ്പിട്ട്ട്ട് വിസില് എന്നിട്ട് അത് താളിക്കും കായ് മോളകിൽ ഭയങ്കര ഇഷ്ട്ടാ കൊർച്ച്
ആ ഇവിടെ പിള്ളേർക്ക് ഇഷ്ട്ടമാ ഞാ എനിക്കും ഇഷ്ട്ടമാ
ആണോ ആ നമ്മളിവിടെ അങ്ങനെ അധികം അങ്ങനെ ചെറ്പയർ കറി വെക്കും ആ പച്ചരിച്ച് മറ്റേ ഓണത്തിന് നമ്മള് സദ്യക്ക് വെക്കുന്നല്ലേ സദ്യക്ക് സദ്യക്ക് ചെറുപയർകറി വെക്കോ ആരാ വെക്കല് ഏ സ ത്തേക്ക് ഏ സദ്യക്ക് പ്പ വെക്കുവാ
ഏ ഓണത്തിന് സദ്യക്ക് വെക്കത്തില്ലേ പരിപ്പ് കറി
ആ അങ്ങനെ അത് ആ ആ ആ പരിപ്പും പപ്പടവും അത് അത്ണ്ടാവും ഞാനത് കൂട്ട കൂട്ടുവൊന്നുമില്ല അങ്ങനത്തെ ഇത് ഇങ്ങനെ ഇതല്ല പരിപ്പ് കറിയാ ക്കി വെക്കുമ്പോൾ മാത്രമേ കൂട്ടുള്ളൂ ആ അത് തന്നെയാ പറഞ്ഞേ ചെറുപയർ നമ്മള് ഇവിടെ ആണെങ്കിലും അമ്മ വെക്കുമ്പോഴാണെങ്കും അത് ഇങ്ങനെ ചൂടാക്കിട്ട് അത് ചെറുതായിട്ടൊന്ന്‌ പൊടിച്ചെടുക്കും ആ ആ ആ ഉപ്പേരി പോലെയാക്കുന്നാ അല്ല
ഉം ഇത്
ഇതുപോലെ ചെറു ചെറുപയർ എടുത്തിട്ട് നമ്മള് ച ചട്ടിക്കകത്തിട്ടിട്ട് നമ്മള് ചെറുതായിട്ടൊന്ന് ചൂടാക്കിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒരടി അടിച്ചെടുക്കും ഒറ്റയടി ഓ അത് ശരി ആ എന്നിട്ട് അമ്മ അത് കുക്കറിനകത്തിട്ട് വെള്ളം ഒ ഴിച്ച് ഇത് പോലെ പച്ചമുളകും പിന്നെ ചുമന്ന മുളകും ഒക്കെ ഇട്ട് ഇതാക്കിട്ട് ഉം വേവിക്കും വേവിച്ചിട്ട് പിന്നെ തേങ്ങ അരച്ച് ഒഴിച്ച് കടുക് വറുത്തെടുക്കും ഓ ഇത് മറ്റേ രാവിലത്തെ പു- ട്ടിനൊക്കെ കൂട്ടുന്ന മാതിരി ഉണ്ടാവും
ആ പുട്ട് ആ പുട്ടി-
പുട്ടിനൊന്നും ഇവിടെ പയറൊന്നും വക്കത്തില്ല ഇവിടെ ചെലോടത്ത് ഇങ്ങനെയുണ്ടാവും ചേച്ചീന്റെ വീട്ടിലൊക്കെ പോയാ അങ്ങനെയാ ആ മറ്റെ പുട്ടിന് ചെറുപയറ് കറിയുണ്ടാവും പക്ഷെ അതിന് ഇങ്ങനെ മുളക് പൊടിയൊന്നും ഇടാതെ അത് ഇവിടെയും ഇടക്ക് വെക്കും അങ്ങനെ പുട്ടിന്
മുളക്പൊടി ഇടത്തില്ലല്ലോ
ആ അത് ചോറിന് നമ്മള് കൂട്ടൂല അത് പുട്ടിന് രാവിലത്തെ കറിയായിട്ട് കൂട്ടൂള്ളു ഓ ഉം ചോറിന് എന്നാൽ നമ്മള് സദ്യക്ക് പോയിക്കഴിഞ്ഞാല് ഉം ഈ പരിപ്പ് കറി കാണും, പരിപ്പ് കറിയെന്നു ഉദ്ദേശിക്കുന്നത് ഈ ചെറുപയറുകറിയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ ഈ ഭാഗത്തേക്കില്ല കേട്ടോ എശ്ശേരിയെന്ന് പറയും ഏഹ് എന്നാ ഈ ഭാഗത്തേക്ക് അങ്ങനെയല്ല. ട്ടോ ചെ ആഹ് പരിപ്പും പ പപ്പടം അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചെറുപയർ ആയിട്ട് ഒരു ബന്ധവുമില്ല, അതിനെയാണ് ഈ പരിപ്പും പപ്പടെന്നും ഉദ്ദേശിക്കുന്ന അയിനെയാണ് ആണല്ലേ എന്ന അങ്ങനൊരു ഇല്ല. ഇതില് സദ്യയില് ഇണ്ടാവുക കിച്ചടി പച്ചടി. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാ. കൂട്ടുകറി കടല കടല വെ വെച്ചിട്ടുള്ള ഇല്ലേ. കൂട്ടുകറി ആഹ്. അത് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയില്ലേ ഈ ഇതൊന്നുമില്ല. പരിപ്പ് ഒന്നുമില്ല ഇല്ല ഇല്ല ഇല്ല പയറ് കറിയോ ഇല്ലല്ല അത്. അതാണ് ഞാൻ ആകെ. സദ്യയും ഇതുമായിട്ട് എന്തുവാ ഞങ്ങള് ആ. ചെറുപയറിന്റെ കഞ്ഞിയും ചെറുപയറുമില്ലേ. അത് ആണ് അത് നമ്മള് തോരൻ അല്ലേ വയ്ക്കുന്ന തേങ്ങയിട്ട് ഉപ്പേരില്ലേ ആഹ് ആഹ് അത്. അത് ആഹ് അതിനാണ് എനിക്കിഷ്ട്ടം വേവിച്ചെടുത്തിട്ട് തേങ്ങിയിട്ട് ഉം കടുക് വറുത്തെടുക്കുന്നു ആഹ് അത് അതിനു മാത്രമാണ്. അങ്ങനെതൊള്ളൂ സ്പെഷ് ഇപ്പ മ്മ കഞ്ഞി അങ്ങനവാടിയിലൊക്കെ അങ്ങനെയിര്ക്കൊല്ലോ ആ, അപ്പ അത് മാതിരിള്ളൂ സദ്യെക്ക് ഈ ചെറുപയറു ആയിട്ട് ഇവിടെ ഒരു ബന്ധുല്ല അതാ ഞാൻ ചെറുപയറ് പറയുന്ന ടൈപ്പേ, ഓ ആ, ആ, കിച്ചടി ഉം ആഹ് അങ്ങനെ ഇവിടെയുണ്ട്
ആ അത് ഇഷ്ടാ പിന്നെ ഇഞ്ചിക്കറി
ശറിയാ ചെലയ്ല് അങ്ങനോരോന്ന് ന്ന പുളിയിഞ്ചിയാണോ? അല്ലെങ്കി കറിയായിട്ടുണ്ടോ എങ്ങനെയാ? പുളിയിഞ്ചി ആ ചെൽപ്പം ഞ നമ്മള് പേര് പറയുന്നേന് വ്യത്യാസം ഉണ്ടാകും ചെൽപ്പോ ഉദ്ദേസിക്കുന്നെ ഒരു രാഗി വയ്ക്കും ഉം ഉം ഉം ഉം അവിയല് അ ഉപ്പേരി ഉപ്പേരി മറ്റേ കേ കേബേജുപ്പേരി ആ ഉം ഉം കായുപ്പേരി ആ ആ
ഈ മെഴുക്കുപൊരട്ടിക്ക് ഉപ്പേരീന്ന് പറയും ന്നല്ലേ വെളിച്ചെണ്ണയൊഴിച്ചിട്ട്
മെഴുക്കുപെരട്ടിന്ന് പറഞ്ഞത് ആ വേറെതന്നെയാ ഉപ്പേരി പോലെയല്ല മെഴുക്ക്പെരട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആ അതെന്ന് വെച്ച്ഞ്ഞാല് ക്ക് അത് കറക്റ്റ് എനിക്കറിയില്ല ഇവിടുണ്ടാക്കാത്തോണ്ട് എനിക്ക് അതറിയില്ല എന്റെ ഫ്രണ്ട്സ് കൊണ്ടൊ ഇതെങ്ങനെ മെഴുക്കുപൊരട്ടീന്ന് ഞ്ഞിട്ട് അപ്പൊ ഏ മറ്റേ ല്ലെ വെണ്ടക്ക അത് മുറിച്ചിട്ട് അത്ങ്ങനൊരു ഓയല് പോലെ ഇങ്ങനെ ഇണ്ടാവും ആഹ് അതാണ് മെഴുക്കുപൊ ട്ടിന്ന് പറഞ്ഞിട്ട് ഒരു കൊണ്ട് വരലൊണ്ട് അവ് വീട്ടിലിത് ഇണ്ടാക്കാ തോണ്ട് അതെനിക്ക്‌ കറക്റ്റ് അറീല
അറിയത്തില്ലാ
പഷെ എന്തായാലും ഉപ്പേരീന്ന് നമ്മളിവിടെ പറയുന്നത് ഈ ഈ ഇതില്ലെ ബീട്രൂട്ട് ഉപ്പേരി, കാബേജ് ഉപ്പേരി പയറുപ്പേരി ഉം അങ്ങനത്തല്ലെ തേങ്ങ വാ തേങ്ങൊക്കെ ഇട്ടിട്ട് വേണങ്കില് ആക്കും അല്ലാത്ത ഇണ്ടെന്ന് തോന്ന്ന്ന് ഇൻക്യും ഇപ്പേര്യക്ക്ന്നെ അറീല അ ഓണ്ടറീല. പയറിന് പയറുപ്പേരി ഇവടെ വെ ക്കുമ്പ ഞാൻ തേങ്ങൊന്നും ഇട്ടിട്ടില്ല, അപ്പൊ തേങ്ങ ഇടാതിം വെക്കാലേ.
പിന് പിന്നെ അപ്പൊ പുഴുങ്ങിയിട്ട് എങ്ങനെ എടുക്കുവോ
എന്നാ തേങ്ങടല്ണ്ടോ? പഷെ പയറുപ്പേരി അന്ന് ഞാൻ ഒരിക്കെ വെച്ചിനേനു. പക്ഷെ അയില് തേങ്ങട്ടില്ല ഞാൻ.
സാധാരണ പയറൊക്കെ നമ്മള് തോരം വെക്കുമ്പം. തേങ്ങെക്കെ ഇട്ടാണ് വെക്ക്ന്നെ. പ്രത്യേകിച് കഞ്ഞിക്കൊക്കെ വെക്കുമ്പം.
പയറ് അതല്ല. ചെറുവയറല്ല
വെൺപയറല്ലേ വല്ത്
അല്ല പയറുപ്പേരീന്ന് പറയ്ന്നത് ഇവിടെ മറ്റേ നീളള്ള ല്യേ പച്ചക്കളറ്
വള്ളിപ്പയറ്
ആഹ് അത് പയറ് മറ്റേത് ചെറുപയറ് മറ്റേ വൻ പയറ്
ആഹ് ആഹ് ഇവ്ടേം പയറെന്ന് തന്നെയാ അതിന് പറയ്ന്നേ.
ആ ആഹ് ആഹ്
ആഹ് അല്ലാ ആഹ് വ വള്ളിപ്പയറെന്നും പറയും പിന്നെ പയറെന്നും പറയും
ആഹ് നമ്മള്
ഉം ഇന്ന് കഴിഞ്ഞ ദിവസം പിന്നെ പയറ് ഞങ്ങള് ഇട്ടിട്ടൊണ്ടായിരുന്നു. അതിന്റെകത്ത് ഇപ്പം പയറൊണ്ടായി ഇന്ന് രാവിലെ ഞങ്ങള് പറിച്ചു.
ആഹ് ആണല്ലേ ഉം ആഹ് ഇവിടെ മുരിങ്ങേന്റെ ക്കല്ലണ്ട് ഉം പിന്നെ ആ ഏ ഇതില്ലെ വെള്ളരി അതുണ്ട് അ അ അങ്ങനെ ചെറിയ ചെറിയ ഐറ്റം ഇവിടെ നിമ്മ സ്ഥലം കുറവായതു കൊണ്ട് ഉള്ളതില് അങ്ങനെയൊക്കെ വെച്ചിട്ട് പച്ചമുളക് അങ്ങനെ എന്നിട്ടാരാ ഇതൊക്കെ നോക്കി നടതുന്നെ പപ്പേം മമ്മീം ഞാൻ ആ ബാകത്തോട്ടെ ഞാനപ്പത്തേക്ക് പോയില്ല എനക്ക് എന്നും ചീത്തയാ വെള്ളം ഒഴിക്കളും അങ്ങനെങ്ങനെ ഞാൻ ഓന്ന് പറയും ഞാൻ മറന്നപോകും ന്നട്ട് എന്ന ഇപ്പം പറയും ഒരു ഇത ഇല്ലാത്ത ഒരു ഒന്നിനോട് സ്നേഹ ഇല്ലാത്തണൊക്കെ ഇവിടെ ആക്വറിയം ഇണ്ട് ആ ചെടി വളർത്തുന്ന ഇഷ്ടമല്ലേ ചെടി ഞാനുംഒന്നും നോക്കല്ലേ അത് മമ്മീ നോക്കും എനക്ക്അയ്നൊന്നും സമയമില്ല ആക്വറിതിന്നത് മീനൊക്കൊണ്ടോ ആഹ അത് ഇപ്പ പറഞ്ഞാല് ജിനോയ് വലിയ ഇൻട്രസ്റ്റിലൊക്കെയാണ് ആക്കിയ പക്ഷെ ഇപ്പൊ ജിനോയ്ക്ക് ഇത് ഇല്ല ഇതില്ല പപ്പയാണ് അപ്പൊ പപ്പ പറ രണ്ട മക്കളണ്ട് ഒന്നിനും കൊള്ളൂലന്ന് പറയും. എന്നാലും ഓന് ഇതൊക്കെയാണ് എന്നാലും ഓ ഉ ടാങ്ക് ഒക്കെ വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴക്കും അങ്ങനെ ഇതൊക്കെയുണ്ട് പിന്നെ എന്നാ ശരി ആഹ